ആഹ് ഹല്
ആഹ് കേൾക്കുന്നില്ലേ
ഓ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ
ആ ണ്ട്
ആഹ് പിന്നെ പരിപാടി ഞാന് പിന്നെന്താ ഇപ്പ സ്കൂളല്ല ഇല്ലാത്തത് കൊണ്ടന്ന് ലീവിലാണ് ഞാനും
ആഹ് അതെ ആഹ് ഉവ്വ് അത് ശരി നമ്മള് പിന്നെ മഴ ആയതുകൊണ്ട് കൃഷിയല്ലേ പ പഠിക്കുന്നത് അപ്പൊ മഴയായതുകൊണ്ട് പൊറത്തേക്കൊന്നും എറങ്ങാൻ പറ്റാത്തതു കൊണ്ട് നമ്മൾ ഏ കമ്പ്യൂട്ടർമലാണ്
അല്ല കൃഷിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മള് മയനെ കുറിച്ച് ച്ചും പഠിക്കണല്ലോ അപ്പൊ നിങ്ങള് മഴ അതെ നിങ്ങള് മഴയാവുമ്പോ പൊറത്തിറങ്ങാതെ ഇരുന്നാ നിങ്ങള് മഴയെ കുറിച്ച് പഠിക്കുവോ
നമ്മള് നമ്മള് വീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ അതിനുള്ള ഓരോ മിഷ് നുകളും കാര്യങ്ങളും ഒക്കെ വന്നതൊണ്ട് നമുക്ക് അയിനൊരു സൗകര്യ ആണല്ലോ പഠിക്കാനെ ഒന്നും കൂടെ
ഓ അത് ശരി അങ്ങനെ ഉം പിന്നെ വേറെ
പിന്നെ മഴയായിട്ട് എന്താണ് ഇപ്പ അവിടുത്തെ സ്ഥിതി
മഴയായിട്ട് ഇപ്പം മഴ പെയ്യുന്ന വെയിൽ ആയി ഇങ്ങനെ ഡ്രസ്സങ്ങൾ പറഞ്ഞ മാതിരി ഒണങ്ങി കിട്ടുന്നില്ലാതാപ്പൊ പ്രശ്നല്ലേ
പ്രശ്നം അതാണല്ലേ നിങ്ങൾക്ക് മെഷീൻ ഇല്ലേ അതിൽ ഒണക്കിയാ മതിയല്ലോ
മെഷീൻ ഇണ്ട് മെഷീൻണ്ട് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഒരു രാവിലെ പോകുമ്പോളൊക്കെ ഒരുങ്ങനെ ഒരു തണുപ്പ് പോലെ നിക്കും
ആഹ് അത് കാലാവസ്ഥ അങ്ങനെ ആയത് കൊണ്ടാണല്ലേ
പിന്നെ നമ്മള് വല്യ രണ്ടു നെല വീടാണ് അപ്പൊ നമ്മള് മേലെ ആവിയിടന്ന് ഒന്ന് ഫുള്ള് മേലെ നമ്മള് എനിക്ക് മൂന്ന് മക്കളാണല്ലോ പിന്നെ മേലെ മ്മൾ യൂസ് ചെയ്യാറില്ല ഫുള്ള് മേലെ ആറിയിടും
ആഹ് മേലെ ഫുള്ള് ഇതിനായിട്ട് ഉപയോഗിക്കണങ്ങള്
അങ്ങനെ ഇതിനായിട്ട്ന്നല്ല ആറിടാനായിട്ട് നമ്മള് വേറൊരു സ്ഥലം അവടെ ഇണ്ട് അപ്പ അവിടെയാണ് ആറിടുന്നു ഉം ഓ വല്യ വീട ഹൈസ്കൂളൊക്കല്ലേ പഠിപ്പിക്കുന്നത് അതോണ്ട്
നിങ്ങള് ഏ ശ ഭർത്താവോ
എന്റെ ഭർത്താവ് ഗൾഫിലാ
ആഹ് അതെ ആഹ് ബിസിനസ് ആണല്ലേ ഞമ്മള് ഞമ്മള് പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് എന്താ പറയാ പൊറത്തന്നെ ആറി ഇടാൻ സൗകര്യ ഉള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ആക ത്തെ റൂമിലൊക്കെ അയൽ കെട്ടി അങ്ങനെയാണ് ആറ തോരടൽ നമ്മള് പിന്നെ ഇവിടെ തോരടന്നാ പറയാ
ആഹ് ഞങ്ങൾ ഇവിര് ആറിടാന്നാ പറയാ ഓരോ നാട്ടില ആറു ഭാഷന്നല്ലേ
ആഹ് അതെ അപ്പൊ നമ്മള് തോരടന്ന് പറയും തോരടാ എന്ന് പറയുമ്പോൾ ചെലർക്കൊന്നും മനസ്സിലാവില്ല ക്ഷെ നമ്മൾ ആറി ഇടുന്നേനാണ് തോരടാൻ ചേലോര് പറയുന്നേ ഒണക്കാനിടാ എന്നൊക്കെ പറയും ചേലോല് പറയാ അയലമേൽ ഇടാന്ന് പറയും
ആഹ് ഞങ്ങളിവിടെ ആറിടാ എന്ന പറയാ ആഹ് അതെ
നമ്മള് റൂമിലൊക്കെ റൂമുകളൊക്കെഷ് ടം പോലെണ്ട് നമ്മുക്ക് പിന്നെ മേലക്കൊന്നുല്ല നമ്മള് മനാപ്പറ്റ പണ്ടത്തെ വീടാണ്
ആ പണ്ടത്തെ നാലുകെട്ട വീടാണോ
നാല് നല്ല പരന്ന കിടക്കുന്ന വീട്ണ്ടാവൂല് അതുപോലത്തെ
ആഹ് ഞാൻ വിചാരിച്ച് പണ്ടത്തെ വീടാന്ന് പറഞ്ഞപ്പൊ നാലിക്കെട്ട് വീടാണ്
ഇല്ലല്ല നമ്മള് എന്തുകൊണ്ട ച്ചാൽ മേലോട്ടൊക്കെ കേറി പോകുമ്പോൾ നമ്മുക്ക് ചെലപ്പ ഇപ്പം ഊര കുത്തി വീണാലൊക്കെ പണിയാകും എന്നുള്ളതിൽ നമ്മള് മേലോട്ടൊന്നും എടുത്തില്ല അടിൽ തന്നെ പറമ്പുകൾ ഇഷ്ടം പോലെ സ്ഥലങ്ങ ഉള്ളതുകൊണ്ട് മേലേക്ക് എടുക്കാതെ തായോട്ട് തന്നെ ഫുള്ളു ഉടുത്തു പത്ത് റൂമുണ്ട്
പത്ത് റൂം ഉണ്ടല്ലേ
ആഹ് റൂമില് നമ്മള് ഫുള്ള് തോറിടാന്
ആഹ് അല്ല പത്ത് റൂമ് അല്ല ഒരു മൂന്ന് ഉള്ളതോ അതെ ന്നെ ഒരു മോൾ ഉള്ളത ണ്ട ആയതൊണ്ട് കൊഴപ്പല്ല ഇതിപ്പോ പത്ത് റൂം ഉള്ള കൊണ്ട് നരന്ന് നിൽക്കുന്നുണ്ട് ഈ പത്ത് റൂമിൽ മക്കളെ വിളിക്കാൻ കയറണ്ടേ അതെങ്ങനെ
ആഹ് അത് ഇച്ചിരി പാടാ അതുകൊണ്ട് ആഹ് നമ്മളും മുന്ന കണ്ട് മുട്ടിയത് കൊണ്ട ആവണം അങ്ങനെ ആയി ആക്കിയത് പിന്നെ പൊറത്തൊരു ഔട്ട്ഹൗസ് പോലെ വേലക്കാരികൾക്ക് ഉണ്ട് താമസിക്കന് ആഹ്
ഓഹ് അല്ലാ പിന്നെ വേലക്കാരികളെങ്ങനെയോ പിന്നെ ഈ പത്ത് റൂമക്കെ ക്ക അവരങ്ങനെ
ആഹ് ഓര് എന്നും വൃത്തിയാക്കാൻ വരും ആ എന്നും അടിച്ചുവരൻ ഒരാൾ തൊടക്കാൻ ഒരാള് അങ്ങനെണ്. പിന്നെ നമുക്ക് ഒരു റൂമ് കൃഷിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും തൈകള് വെക്കാന് അങ്ങനൊക്കെ
ഓഹ് അതെ അങ്ങനെ പിന്നെ റബ്ബറുണ്ടോവിടെ?
ഓഹ് റബ്ബറ്ന്ന് പറഞ്ഞാ വിടെ പാടയത് കൊണ്ട് കൊറച്ച് അങ്ങോട്ടാണ് നമുക്ക് റബ്ബറിന്റെ തോട്ടൊക്കെ ഒള്ളത് കുറച്ചങ്ങോട്ട് പോയിട്ട്
അതൊക്കെ ഓരോരുത്തരെ ജോലി ഏൽപ്പിച്ചതാണ് നമ്മള എടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും
ആഹ് ആഹ് ഓഹ് അത് ശരി
ഉം ഒരു നമ്മള് ഒരുപാട് ഏയിജിഡ് ആണെങ്കിലും ഒരുപാട് കഴിഞ്ഞിട്ടമ്മള് കല്യാണം കഴിക്കൊള്ളൂ കാരണം നമ്മക്ക് കൃഷിയായിട്ടുള്ള ഒരാളെ കിട്ടണല്ലോ അതിനോട് താല്പര്യള്ള ഒരാളെ കിട്ടണല്ലേ പിന്നെ അങ്ങനെ
പിന്നെ അവിടെ കാളയുണ്ടോ ഈ കൃഷിയിന്ന് മണ്ണിങ്ങനെ ഒഴുതു പോകുന്ന കാളയുണ്ടോ അവടെ?
ങ്ങൾക്കതും കറിയാലേ കാളണ്ട്
ഓഹ് ഞാനീ ബുക്കിലൊക്കെ പഠിക്കുന്നതല്ലേ നമ്മള് അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയ ഓഹ് അതെ ടീച്ചരാണ്
ഉം അപ്പൊ കാള പൂട്ടലുണ്ട് പക്ഷെ ഇപ്പോ ഈ ഒരു ഏ ഐ കാലഘട്ടത്തായത് കൊണ്ട് കാള എന്താണ് നമ്മള് ഒന്ന് ഉപേക്ഷിച്ച് ഇപ്പൊ മറ്റേ അതിനൊരു വണ്ടിണ്ട് ട്രാക്ടർ
ആണല്ലേ ഇപ്പൊ കാളയില്ല അപ്പൊ നിങ്ങള് നിങ്ങടെ കാളന്നെ ന്താക്കിയൊരു ബാത്ത് കെട്ടിയിട്ടു
അതെ തൊഴുത്തുണ്ട് തൊഴുത്ത് ആല പറയൂലേ അതറിയോ
ആഹ് ഓഹ് അറിയ അറിയാം
അതെ അപ്പൊ ആ ആലയിൽ കെട്ടിയിടും
അത് ശെരി അഹ്
പിന്നെ നമുക്ക് വേറരു സംഭവണ്ട് നിങ്ങള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല നമ്മൾ ഈ പശുക്കളും പശുക്കളൊക്കെ ഇഷ്ട്ടംപോലെ ണ്ടല്ലോ പശുക്കളും പോത്ത് ത്തുകളൊക്കെ ഓല്
ഉം
ഓലെ ചാണകണ്ടല്ലോ നമ്മളരുതിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടും
ആഹ്
ആ ഒഴുക്കി വിടുന്ന ചാണകം എന്തയ്യും നമ്മളെന്തയ്യും ഗ്യാസ്സ്ല്ലേ നമ്മള് കത്തിക്കുന്ന
ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ആഹ് ഞാൻ ടീച്ചറയതൊണ്ട് ഓടെ
ആഹ് വേഗം മനസ്സിലാവൂല്ലേ അതുകൊണ്ട് ങ്ങക്ക് ങ്ങളോട് സംസാരിക്കാൻ പെട്ടന്ന് എളു
ആഹ് അല്ല ഈ ബയോഗ്യാസിന് ഇങ്ങനെ ചാണകം മാത്രങ്ങ പൊരെൽ നിങ്ങള് വല്യ ആൾക്കാരല്ലേ അപ്പൊ നിങ്ങളെ പോരെൽ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുല്ലോ ഈ ഫുഡിന്റെ അതേപോലെ ഈ പച്ചക്കറികള് പഴിത്തിറ്റൊക്കെ വരുന്നെ
ആഹ്
അതെ പച്ചക്കറികളോക്കെ അധികം പഴുത്തു പോയാലൊക്കെ പിന്നേം യൂസെയ്യാൻ പറ്റൂലല്ലോ അപ്പ അതിന് അതൊക്കെ ഇട്ടക്കാൻ പറ്റിയ
ആഹ് അതിന് വേറെ വേറെ കുഴിയിണ്ട് അപ്പോ അതിനും ഗ്യാസ അപ്പ അതിന്റെ ഗ്യാസ്കൾ മാത്രമ്മൾ ഉപയോഗിക്ക
ഇങ്ങളിപ്പ ഗ്യാസിനൊക്കെ ഭയങ്കര വെലയല്ലേ അപ്പൊ നിങ്ങക്ക്തൊന്ന് ആ ഇങ്ങളതായിരിക്കൂലേ യൂസ് ആക്കുന്നെ ആഹ് അതെ
ത് ഉപയോഗിക്കുന്നുന്നത്കോണ്ട് നമ്മക്ക് വേല കുറഞ്ഞാലും കൂടിയാലും നാ ട്ടില് എങ്ങനെ എന്തായാലും നമ്മക്കതൊരു വിഷയല്ല
ആഹ് അത് ശരിയ പിന്നെ ഞൻ വേറൊന്ന് കെട്ട്ക്കെനു ഈ ചക്കക്കുരുലില്ലേ
ചക്കക്കുരു ആ അതെ ചക്കക്കുരു ചക്ക ചക്ക മുറിച്ച് റ്റ് ണ്ടാവണെ കുരു
ആഹ് ചക്ക മുറിച്ചിറ്റ്ണ്ടാകുന്നൊ കുരു അതിലും ഗ്യാസ് ഉണ്ട്ന്ന് പറയുന്നെ കേൾക്ക് നല്ലോ
ആഹാ അത് ആ ഗ്യാസതല്ല ആ ഗ്യാസ് നമ്മള് തിന്നിട്ട് ഗ്യാസാവുന്ന ഗ്യാസല്ലേ അത് ഇതുപോലത്തെ ഗ്യാസല്ലാ
ആഹ് ആഹ് അത് ശരി
ആണ് നമ്മളതൊന്നും വല്ലതെ കഴിക്കാറില്ല കാ രണം എ ആഹ് കുരു തിന്ന് ഗ്യാസ് ആവണ്ടാ എടങ്ങേറുകളോന്നും നമ്മള് സയ്ക്കണ്ടല്ലോ
ഓ വത് ശരിയ ഇൽ ആ ഞാനീ ചക്ക കുരു തിന്നാ ചക്ക തിന്നാറിണ്ട് ചക്ക ടേസ്റ്റ് അല്ലെ നല്ല പഴുത്ത ചക്കയും അതേപോലെ പച്ചചക്കക്കെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ ചക്ക പ്പൊരിച്ചിട്ട് വറുത്തിട്ട് പെ പിന്നെ ചക്ക കൂട്ടാന് വെച്ചിട്ട് പിന്നെ പഴുത്തചക്കയും ആഹ് പിന്നെ ചക്കയൊണ്ട് പലെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നില്ലേ കൊറെ വിഭവങ്ങളൊക്കെ ണ്ടാക്കുന്നുണ്ടല്ലോ ചക്കയപ്പം ചക്ക അട ഓഹ് അതൊക്കെ ഞാനൊരു ഫു ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുന്നോരാളാണ്
അയിശരി എല്ലാ തരം ഫുഡും നിങ്ങള്ണ്ടാക്കും
ഓഹ് എല്ലാ തരം ഫുഡും ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഫുഡ് വെറൈറ്റി വെറൈറ്റി ഫുഡുകൾണ്ടാക്ക ന് ഭയങ്കര ഇഷ്ട എനിക്ക്
ആതെ
ആഹ് അതെ
ശരി എന്തെല്ലാം തരം ഫുഡ് ഉണ്ടാക്കും ഫാസ്റ്റ് ഫുഡും മറ്റേ ഫുഡും ഒക്കെ എല്ലാ ഫുഡും ഉണ്ടാക്കോ
ആ എല്ലാ ഫസ്റ്റ് ഫുഡും ഉണ്ടാക്കും നമ്മള് പുറത്ത് പോയി കഴിക്കുന്നയിലും നല്ലത് നമ്മള് വീട്ടിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആ അതെ
ആഹ് ഒ ക്കെ അപ്പൊ പോറത്ത് പോയി കഴിക്കുന്നത് ഇതുപോലത്തെ അതുപോലത്തെ ഫുഡൊക്കെ നിങ്ങള് വീട്ടിൽ ണ്ടാക്കുന്നത് കൊണ്ട് ഇങ്ങക്ക് അതിന്റെ ആവശ്യല്ലല്ലേ
ആ അതെ ഞ എന്നാലും നമ്മള് പൂതിക്ക് പൂതിയൊക്കെ വരുമ്പോൾ നമ്മള് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴി ക്കാറുണ്ട് ആപ്പോം ആഹ് അത് പിന്നെ ഞമ്മള് പിന്നെ അധികം നമ്മള് ഇബ്ട്ന്ന് തന്നെ വീട്ട്ന്ന് തന്നെ പോർത്ത് പോവുന്നതിന പകരം വീട്ട്ന്ന് തന്നെ ഇണ്ടാക്കുന്ന
ഞാന് പിന്നെ എനിക്കൊരു ചായ പോലും വെക്കാനറിയില്ല എന്നാലും എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നോരെ കാണുമ്പോ ബാ ഭയങ്കര ഒരു ഇതാണ് നല്ലൊരു അഭിമാനാണ്.
ആഹ് അത് ശെരി
ള് ഓരി ഗ്യാസും അടുപ്പുംക്കെ കത്തിച്ച്ങ്ങനെ ഫുഡ്ണ്ടാക്കുന്ന ഞാനിങ്ങനെ ആലോചിക്ക.
ആഹ് അത് ശെരി ഫുഡ് അതൊര് ഫു ഡ്ഡു ണ്ടാക്ക ഫുഡ്ഡ്ണ്ടാക്ക നമ്മൾ ആസ്വദിച്ചുണ്ടാക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക്. തോന്നീട്ടില്ല.
അതെ ഞാനിങ്ങനെ ആലോചി ക്കും എങ്ങനെയാണ് ഫുഡ് ണ്ടാക്കല് കാരണം. ഇതൊക്കെ ഒരു ജോലിന്ന് പറഞ്ഞാല് കൈ പൊള്ളാ അതൊക്കെ പ്രശ്നാണല്ലോ.
ആഹ് അതെ.
ചൂടട്ക്കൂ.
ആഹ് എന്നാ ശെരിട്ടാ.